ആഹ് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യയായിട്ട് ചോദിക്കാ ആഹ് എന്തെക്കെ
ആഹ് നല്ല സുഖാണ് കൊഴപ്പൊന്നില്ല എന്താങ്ങളെ വർത്താനം
കൊഴപ്പൊന്നുല്ല സുഖായിട്ടിരിക്ക്ണ്
ആഹ് ഭക്ഷണം ചായ കുടിച്ചീ പ്പൊ
ആഹ് ആഹ് ആഹ് കയിച്ചു
ആഹ് പിന്നെ കുളിക്കെഴിഞ്ഞാ പണിയാളൊക്കെഴിഞ്ഞാ
ആഹ് പണിയളെ കഴിഞ്ഞു തുട്ച് തുടക്കലും കഴിഞ്ഞു കുളിക്കാനെണ്ട് കുളിക്കാനെണ്ട് ഉം ന്നൊന്ന് മഴങ്ങനെ ചാറി- പ്പം അങ്ങനെ നിന്നതാണ് വെള്ളം ചൂടാക്കണോ ചൂടാക്കണ്ടേ ജാരിച്ച് എങ്ങനെ ചെറുതായിട്ടൊരൂ ആഹ് ചെ വെയിൽ ആഹ് മഴം നിന്ന്ക്ണ് വെ വെയിലായിട്ട് തോന്നാ അങ്ങനെ വ്യത്യാസംണ്ട്
ആഹ് അതന്നെ പിന്നെ ഇല്ലടാ അവനെ കറിക്കായീ മീന്
എന്താ കറി ചെമ്മീനോ ആഹ്
ആഹ്
പച്ച ചെമ്മീനോ ആഹ് ആഹ് തേങ്ങര്ച്ച് വെക്കുവോ
അതെ
ആഹ് തേങ്ങരച്ച കറി
ആഹ് ഉം എന്താണ് ങ ആഹ് മക്കളൊന്നുംയിന് കറി കൂട്ടൂലാ ഞാനും ഭർത്താവും മാത്രം കൂട്ടും ഹലോ ഓര്ക്ക് ചെലെ ഒരു ഒര് മാസ ആഹ് ഒരാളെ തീരെ കൂട്ടൂല മീനെന്നെ കൂട്ടൂല
ആഹ് ന്നെട്ടെന്തെയ്യും
ആഹ് അവന് ഈ ഉരുളങ്‌കേങ് ഇല്ലിയോ അങ്ങൻത്തെക്കെ പൊരിക്ക്ന്ന് ആഹ് അത് കൊടുക്കും അവനിക്ക് മീൻ പറ്റൂല ചെറുതായിട്ട് എന്തെങ്കലുംക്കെണ്ടെ തിന്നും പിന്നെ അവന് ചിക്കൻ പൊരിച്ചത് തിന്നുട്ടാ ബീഫാെന്നും തിന്നൂലാ
ഇപ്പ ഒരുവിധം എല്ലാ കുട്ടികളുടെ സ്വഭാവവും അങ്ങനെയൊക്കെ തന്നെയാണ്
ആഹ് പിന്നേ ബദ്ധിമുട്ട് ഉണ്ടാവ പറ്റും
ഉം ഉം ഉം ട്ട്യേളെല്ലാരും ണ്ടാവ്മ്പ സ്പെഷ്യലെന്തേലും ണ്ടാക്കാേ എല്ലാരും കൂടി കൂട്മ്പം പൊർ
ആഹ് സ്പെഷ്ല് ഇന്ക്ക് ബിര്യാണി ഒന്നും ണ്ടാക്കാൻ അറീലാ
അറിയൂല പിന്നെ ആ പ്രായം കുട്ടികളേം കൊണ്ട് കഴിയ്ണ്ടാവ് ലലേ ചെ
ആഹ് ആഹ് ഞാൻ എന്റെ വീട്ടിലൊ പോയ പിന്നെ ഇവിടെ മുത്തശീയൊക്കെ ഉണ്ടാക്കിയാലോ
ആഹ് അവിടെ അങ്ങെനെ അങ്ങെനെ ആഹ് പൊർത്ത് പോവോങ്ങള് കുട്ട്യേളിം കൊണ്ട് പൊർത്ത് പോവോ പ്പം
ആഹ് ചെൽപ്പോക്കെ പോക്ക്ണ്ട്
അപ്പൊ പൊർത്ത്ന്ന് കയ്ക്കാേ
ആഹ് എനിക്കതിന് പുറത്തു പോയ ഒന്നും ഇഷ്ടല്ല
അങ്ങെനെ ഇഷ്ടല്ല പാർസല് കൊണ്ട്രും ണ്ടാവൂല്ല ലേ
ആഹ് പ ആഹ് അത് തന്നെ ഇപ്പ അങ്ങനത്തെ ഈ പാമ് അങ്ങനത്തെതൊന്നും ഇഷ്ടല്ല അവിടെള്ള സാധനങ്ങളൊന്നും ഇഷ്ടല്ല ഇബടെ കൊഞ്ച് കൂട്ടും
ഇഷ്ടെള്ള ഭക്ഷണംപ്പേതാ
ഇഷള്ളെ ഞമ്മളെ വീട്ടീത്താ ഓ സാദാ ചോറ് ബിര്യാണി ഇഷ്ടാണ് ആഹ് നിങ്ങക്ക് എല്ലും ഇഷ്ടാ
ആഹ് ഇൻക്കാെരു വിധാെക്കെ എല്ലും ഇഷ്ടാണ് മ അതെര്തി വാരി വൽച്ച് നിന്നൊന്നുല്ല എല്ലം ണ്ടാക്കാന് ഇഷ്ടാണ് അതേമാരി എല്ലാര്ക്കും കൊട് ക്കാനും അങ്ങനെ അതൊക്കെ ഇഷ്ടമാണ് പിന്നെ പുറത്തത്തെ ഭക്ഷണം ഞാൻ ഇതേപോലെ സ്ഥിരം കഴ്ച്ച്ണ ആളല്ല എടക്ക് നമുക്ക് ഇതേപോലേ ആരെങ്കിലൊക്കെ വര്യാണേ പ്പ ചെലെ സന്ദർങ്ങള്ല് നമ്മുക്ക് വരുത്തണ്ടി വര്വോല്ലോ അങ്ങെനൊക്കെ വരുംമ്പം അങ്ങെനെ ക്കേ ഞാൻത് വെര്ത്തലാെള്ളു അതേപോൽ തന്നെ അൽഫാമാെക്കേണെങ്കില് ന്നാലും ഞാനത് തിന്ന്ണേന് ൻക്കൊര് മി ഇതോണ്ട് ഒരു പാകണ്ട് അത് അതാണ്ർഞ്ഞിട്ട്ങ്ങട്ട് അല്ല ആരോഗ്യം കഴിണതും ശ്രദ്ധിക്കല്ണ്ട് ഏഹ്
ആഹ് അധികമായിട്ടാണ്ട് അങ്ങൊട് വാരി വലിച്ചിട്ട്
ഉം ആഹ് ആ സ്വഭാവംമില്ല ഉണ്ടാക്കും ഞാനിപ്പോ നമ്മളെ വീട്ടിൽ ഇണ്ടാക്കുവാണെങ്കിലും ഞാന് ര് പാകണ്ടതിന് തി ണ്ട്ചാര്ച്ച്കാണ്ടങ്ങനെ ഒര്പാട് കഴിക്ക്ണെ സ്വഭാവം ഇല്ല പ്പളും ഇണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ രീതില്. ഭക്ഷണം അങ്ങനേണ് പോകാന് ഇഷ്ടം ആരോഗ്യം കൊർച്ച് ശ്രദ്ധിക്കണംന്ന്ള്ള രീതീലങ്ങെനെ
ആഹ് അല്ല എന്തേലുക്കെണ്ടോ കൊളസ്ട്രോള്, ഷുഗറ്, പ്രഷറ് അങ്ങൻത്തൊക്കെണ്ടോ?
പ്രഷർ, ഷുഗർ ഒന്നുംല്ല, മ്മ് മ്മ് ഒന്നുംല്ല, നമ്മള് ശ്രദ്ധിക്ക നമ്മളെ കുടുംബപരമായി ട്ട നോക്കാണെങ്കി എല്ലാർക്കുംഉള്ളതാണ് എല്ലാർക്കും എല്ലാ അസുഖുള്ളോരായോണ്ടേ
അ ആഹ്
അപ്പ അങ്ങനെ ശ്രദ്ധിക്കാന്നള്ളു വേറെന്നുല്ലാ എന്നാ അത് തിന്നാ പ്രശ്ന ഇല്ല അതായത് നന്നായിട്ട് വാരീ വലിച്ച് തിന്നൂല്ല ഡെയിലി തിന്ന് പരിപാടില്ല അങ്ങനെപ്പോമ്മള് വീട്ട്ല് ഇണ്ടാക്കി വെച്ചാലും അങ്ങെനെ മ്മളൊന്നായ്ട്ട്ണ്ട് ല്ലോ തിന്നാ
ആഹ് അതൊന്നുല്ലലേ ഒക്കെ പ തടിള്ള ആളാണോ നല്ല തടിണ്ടോ
ഏഹ് ഏ ഒര് മീഡിയംത്തില്ള്ള ആളാണ് ഞാന് ഞാന് പിന്നെ നർമ്മളാ വെ റ്റാണെങ്കില് നമ്മള് നോക്ക്ണ ആളു ആണ് പിന്നെപ്പ ഞാൻ പർ വല്യ വണ്ണം വെക്കാണ തോന്നിയ അപ്പോ പോയി നോമ്പ്ടുക്കണ ആളുവ അങ്ങനെ ക്കേര് സ്വഭാവമാണ് ഇൻക്ക് ഉം നോമ്പ്ട്ക്കും ഉം അതേ സ്വഭാവണ്ട് നോ അതൊന്നും എനിക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ട് തോന്നൂല, അ മ്മ്-മ്മ് അത് കുറെ മുന്നേ അ ത് ശീല ആയതുകൊണ്ട്ട്ടോ പെട്ടെന്ന് പിടിച്ച്കാണ്ട് അങ്ങനെ ആക്കിയതല്ലാ എടക്ക് അങ്ങനെ അങ്ങൻ തന്നെ വരുന്നതോണ്ട്.
ആഹ് ആഹ് ആഹ് പിന്നെ ഉം
ആഹ് ഭക്ഷണൊക്കെ പിന്ന നമ്മൾ കണ്ട്രോൾ ചെയ്താ നമ്മുക്ക് തന്നെ നല്ല, ഞാൻ വിചാ എന്താ വെച്ചാല് നമ്മള് മിതമായിട്ട് തിന്ന് കഴിഞ്ഞാ നമ്മക്ക് എപ്പളും തിന്നാലോ, അങ്ങനെ വിചാരിക്കും ആഹ് മറ്റെ അങ്ങനെ അല്ലാ ആ വാരി വലിച്ചു തിന്ന് കഴിഞ്ഞാ പിന്നെ ചെൽപ്പം നമക്ക് വല്ലവും വന്ന് കിട്ടി കഴിഞ്ഞാ പിന്നെ നമ്മള് പിന്നെ നമുക്ക് തിന്നാൻ പറ്റ്ണത് കൂടി തിന്നാൻ പറ്റാത്ത ഒരവസ്ഥീക്കല്ലേ പോണത്. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ച് ആഹ് പിന്നെ പിന്നെ പിന്നെപ്പൊ. ഇല്ല ഇൻക്ക് അമ്മായിമ്മീം ഇന്റെ മ്മിം പ്പിം ഒന്നും ഇല്ല ഇമ്മിം ഉപ്പിം മരിച്ചിട്ടുണ്ട്. അമ്മായിമ്മന്നെ കല്ല്യാണം കഴിക്കുമ്പോ അമ്മായിമ്മണ്ടായിന്ന് അമ്മായിമ്മ മരിച്ചിട്ട്പ്പോ ആറു വർഷായി ന്റെ സ്വന്തം ഉമ്മ മരിച്ചിട്ട് ട്ട അഞ്ചു വർഷമായി അങ്ങനെ രണ്ടും ഇപ്പോ ഭർത്താവിന്റെ വീട്ടിലും നമ്മളെ വീട്ടിലൊന്നും മ്മിം പ്പിഒന്നുല്ല. കൂടെപ്പറപ്പുകളെല്ലാരും ഉണ്ട് ട്ടോ, ആങ്ങളാര്, ഏട്ടത്തി, അനിയത്തി അങ്ങനൊക്കെണ്ട് ഇബടെണെങ്കിലും ഏ ട്ടന്മാരും പെങ്ങന്മാരും അങ്ങനക്കണ്ട് എല്ലാരും ഉ
ഉണ്ടല്ലേ ആഹ്.
ഉം
ആഹ് പിന്നെ വീട്ടീൽ പോക്കില്ലേ.
ഉം വീട്ടിലെടക്ക് പോവും എടക്ക്ന്ന് പറഞ്ഞാല് തറവാട് വീട് ഒഴിഞ്ഞവടെ കെടക്കാണ് പഴെ ഓട് ട്ടെ വീട് അങ്ങനെയായിട്ട് അങ്ങനെ കെടക്കാണ് കൊർച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെണ്ട്. ആങ്ങളമാരൊക്കെ വേറെ വേറെ വീട് വച്ച് ച്ചാണ് ഇതേപോലെ പെരുന്നാള് പിന്നെപ്പോ കല്ല്യാണങ്ങള്പ്പൊ ഞങ്ങള് കൊറേ കൂടപ്പറപ്പുകളുള്ളോണ്ട് ഒരൊക്കെ മ മക്കളെ കല്ല്യാണങ്ങളാണ്പ്പോ മ ആങ്ങളമാരെ കല്ല്യാണങ്ങളല്ല ഓരെ മക്കളൊക്കെ കെട്ടിക്കണ്ടെ പ്രായായി തൊടങ്ങി. അപ്പം ഇടക്കിടക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ക്കെ എല്ലാരും കൂടി ഒരുമിച്ച് കൂടാ പെരുന്നാൾന് ഒരുമിച്ച് കൂടാ ഉമ്മാന്റി ഉപ്പാന്റി ഉപ്പാന്റെക്കെ ആണ്ട്ണ്ടാവുമ്പോ അങ്ങനെ ഒരുമിച്ച് കൂടാ അങ്ങനെക്കെ ആകുമ്പോ ഒരുപാടാള് കൂടുമ്പോ അപ്പൊ ഒരു രസാണ്. പിന്നെ ഗ്രൂപ്പ് ഇപ്പൊ പണ്ടത്തെ പോലെ ല്ലല്ലോ നമ്മക്ക് ഗ്രൂപ്പ് ഉണ്ടാവുല്ലോ, ഫാമിലി ഗ്രൂപ്പ് ആ അങ്ങനെ
അ അപ്പൊ പിന്നെ നമ്മുക്ക് അയിലൊക്കെ വിവരങ്ങൾ അറിയാലോ.
ഏ ആഹ് അങ്ങനെ ക്കേയ്ട്ടങ്ങനെ എപ്പളും പോകും വരോന്നും ഇപ്പോ നടക്കേല്ല കുട്ട്യളെ സ്കൂൾ പോക്ക് മദ്രസ്സ് ആഹ് അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ ഹും
പിന്നെ നമ്മളെ ഉപ്പിം ഇമ്മയൊക്ക ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ഒന്ന് പോയി പൂരം കാണാൻ.
ആഹ്, ഓര്ണ്ടെങ്കി നമ്മള് എന്തായാലും ഇപ്പോ ഒര് കിടക്കുവെങ്കില് നമ്മള് പനഞ്ച് ദിവസം കൂടുമ്പള് ഒന്ന് പോയിരട്ടെ എന്നുള്ള ഒര് ഇത്ണ്ടാവുമല്ലോ ഭർതാക്കന്മാര് നമ്മള് വേറെം താമസം തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ ഒറ്റയ്ക്ക് താമസവും ഓര പോയി കഴിഞ്ഞാ പിന്നെ നമ്മളങ്ങനെ വല്ലാതെ ഇട്ടിട്ട് അങ്ങോട്ട് പോകൂലല്ലോ അതിനൊക്ക ഒരു മിതം ഉണ്ടാവൂല്ലോ? എമ്പാള പോയി എന്നാലും മ്മള് വിചാരിക്കും ഓര് ഒറ്റക്കല്ലേ അവിടുള്ളൂ വിചാരിച്ച് ന്നട്ട് പിന്നിം അങ്ങനെയൊക്കെയാണല്ലോ മാറ്റങ്ങൾ വര
ആഹ് അതന്നെ അങ്ങനൊക്കെ ആഹ് പിന്നെ എന്താണ്. പൊർത്ത് പോക്കില്ലെപ്പൊ ഇന്ന് ഭർത്താവിന് ഇല്ലാത്താര എവ്ട്ക്കേലും പോവാ.
എങ്ങനെ
പൊർത്തേ ഇന്ന്പ്പോ എവ്ട്ക്കേലൊക്കെ കറങ്ങാൻ പോവോ ചോയ്ക്കാ.
ആ അതിപ്പോ ഇപ്പോ പോയിട്ട് ഇപ്പോ കുറച്ചായി ഇപ്പോ ഏപ്രിൽ മേയിൽ പോയിരുന്നു ഒന്ന്. ഫാമിലി ട്രിപ്പായിട്ട് എല്ലാരുംകൂടിയിട്ട് കുടുംബത്തിലുള്ള മൊത്ത ആൾക്കാരായിട്ട്. ബസ്സിൽ ഞങ്ങൾ പോയിന്നു, ഊട്ടിക്ക് പോയിന്നു, ഒരു ഇസത്തെ വൺ ഡേ ടൂറായിട്ട്. അങ്ങനെ. അല്ലാതെ പോകുവാണേ ഇപ്പോ നമ്മള് ബീച്ചിലോ അങ്ങനെയൊക്കെ പോകും പിന്നെ നമ്മള് മെമ്പറും വഴിക്കൊക്കെ പോണം വെച്ചാല് വെച്ചാൽ അവിടെ പനങ്ങാടി ബീച്ചില് കോഴിക്കോട് വഴിയാണെങ്കിൽ അവിടെ കോഴിക്കോട് ബീച്ചില് അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ഏ സ്ഥലങ്ങളില് പോകണ്ടെങ്കിൽ അ അപ്പൊ അവിടെ എവിടെയെന്നൊക്കെ, ഒന്ന് കറങ്ങിട്ട് അങ്ങനെ ഒപോരേള്ളു അല്ല ഡെയിലി പോണ ആൾക്കാരൊന്നല്ല എന്തേലും അങ്ങനെ ചാൻസ് വന്നാല് അങ്ങനെയാണ് പോവും അങ്ങനെ അങനെയൊകെരു സ്വഭാവം അങ്ങനെക്കണ്ട്
ആഹ് ആണ്
സ്കൂളിന്ന് ടൂർ ഒക്കെ ഉണ്ടാവുമ്പോ ഓരൊക്കെ പറഞ്ഞുവിടും അതിനൊന്നും മടിയൊന്നും ഇല്ല ഒരു സമയത്തല്ലേ പോവാൻ പറ്റൂ ഞങ്ങളെയൊന്നും കാലത്ത് അങ്ങനെ വിടൂലല്ലോ അന്നൊന്നും ഒരു പ്രായം കഴിഞ്ഞാ വിട്ടു വുടുല്ല പെൺകുട്ടിക്കളാണേ വിടും അങ്ങനൊക്കെണ്ടല്ലോ ഇപ്പൊ അങനെയൊന്നല്ല ഇപ്പോ മസ്റ്റ് നിർബന്തേക്കാരല്ലോ ടൂർ പോവല് കുട്ട്യാക് ആഹ് ആഹ് നിർബന്ധാണ് സ്റ്റഡി ടൂറ് അതിന്റെ പ്രോജക് എന്തൊക്കെയോ സെമിനാറ് എയ്തേ പ്രോജക്ട് എയ്തേ എന്തൊക്കെയൊക്ക ഒന്ന് പറയ പോയതിനെ കുറി ച്ചൊക്കെ എഴുതി ഇണ്ടാക്കിയിട്ട് വാണം അതിന് മാർക്ക്‌ ഇണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ നിർബന്ധായിട്ടും പറഞ്ഞ് വിടുല്ലേ
ആഹ് അപ്പൊ പോണല്ലോ? മോള്ണ്ടോ വടെ?
ഇല്ല മോളിപ്പോ വന്നിട്ടിപ്പോ ആഹ് വന്നുപോയിട്ടിപ്പോ ഒരാഴ്ചയിട്ടൊള്ളു അതിന്റെ മുന്നൊരാഴ്ച ഇവിടെ ഉണ്ടായിന്ന്. എന്നിട്ട് വന്ന് പോ അതിന്റെ ഇടേൽ ഇപ്പോ ഞാനിപ്പോഎന്താ പറയാ
ആഹ് ആഹ്
പിന്നെ അനിയത്തിന്റെ കൂട്ടീനൊരു പാമ്പ് കടിയേറ്റിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേന്ന് അതിന്റെ അങ്ങനെ ഹോസ് ആ സമയത്ത് ഓള് ഇവ്ടെ രണ്ട്സം വന്ന് നിന്നിരുന്നു ഇവിടെ വീട്ടിലാരൂല്ലാതായപ്പം
ആഹ് ഏ എന്നിട്ട് മാറിയോ കുട്ടിന്റെ
ആഹ് കുട്ടിന്റെ മാറി കുട്ടി എട്ടാം ഏ ഒമ്പതാം ക്ലാസി പഠിക്കണ കു കുട്ടിയാണ് സ്വന്തം വീടിന്റെ മുറ്റതെന്നെ മത്തം വള്ളി ണ്ടെര്ന്നൂന്ന് അപ്പം ആ സമയത്ത് അതിന്റെ ചോട്ട്കൂടെ ചെറി ചെറിയ പുല്ലേള് മുറ്റത്തുകൂടെപ്പം മഴപെയ്യണോണ്ട് ചെറിയ ചെറിയ പുല്ലുകളിണ്ടാവുല്ലോ അപ്പൊ അത് ഉള്ള സമയം അതിനെ കരിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യൂലേ മരുന്ന് പുല്ല് കരിയാനുള്ള മരുന്ന്. അത് അടിച്ചു കൊണ്ട് നിക്കണേന്റെ ഇടയിൽ ഈ കു പിന്നെ കട്ച്ചുന്നണ്ട് പറയാ പക്ഷെ കുട്ടി അറിഞ്ഞിട്ടില്ല കടിച്ചതൊന്നും പിന്നെ ആഹ് പാടോ ചൊറിച്ചിലോ വേദനോ ഒന്നും ണ്ടായിട്ട്ല്ല ഒര് പിന്നെ രാവിലെ ഒരു പത്ത്മണി ഒക്കെ ആവുബാളാണ് സംഭവിച്ചുങ്ങാണ് പിന്നെ ഒരു ഉച്ചക്ക് ശേഷം ഈ കുട്ടിന്റെ കയ്യിന്റെ പിന്നെ മേൽഭാഗ ഇങ്ങനെ പൊറാടിന്റെ അവ്ടെങ്ങനെ വീക്കം വേരലും ഏഹ് ആഹ് കഴിണി ഈ മരുന്ന് ഇങ്ങനെ അടിച്ചുങ്ങോണ്ടയിരിക്കുന്നതിന്റെ ഇടയിലെ ചെറിയ പാമ്പും കുട്ടിയാന്നാ പിന്നെ ഇമ്മ കോളേജിലൊക്കെ എത്തീന്ന് അപ്പൊ കയ്യിന് വീക്കൊക്കെ വന്നപ്പോ അപ്പോ എന്താ പറയാ വീക്കം വന്നപ്പോ അടുത്ത ഹോസ്പിറ്റലില് കാണിച്ചപ്പോ ഓര് പറഞ്ഞത് പാമ്പിന്റെ ഇതാണ് എന്തോ എന്ത് പാമ്പ് കൊത്തിയെന്ന് ഒന്നും അറിയൂല്ല കണ്ടിട്ടില്ലല്ലോ കുട്ടിക്കും തന്നെ കുളുക കുത്തിയപ്പോ പിന്നെ വേദനെ അങ്ങനെ അന അതും ഒന്നുല്ല അപ്പോച് ചെറിയ മൂന്ന് കുത്ത്ണ്ട്ന്ന് പറഞ്ഞു കയ്യിന്റെ ഉള്ളിലടിയില് അപ്പൊ ഡോക് ച്ച് സംശയത്തിന്ങ്ങനെ എഴുതി ഗവൺമെന്റ് ഹോസ്പിറ്റൽക്ക് വിട്ട് അവിട്ന്ന് പിന്നെ വീക്കം കൂട് കുടിവര ആദ്യത്തെ രണ്ട് ഡോക്ടർമാര് ഇത് കണ്ടുപിടിച്ചില്ല ഇത് ഇന്നതാണെന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുത്തില്ല പിന്നെ പിറ്റേ ദിവസം അന്ന് രാത്രി അവിടെ കിടത്തിട്ട് പിറ്റേന്ന് ഇരുപത്തിനാല് മണിക്കൂറ് അപ്പോത്തിന് കഴിഞ്ഞിക്കാണ്
ആഹ് ആഹ് ആഹ്
നേരം വെളുത്തപ്പളാണ് പിന്നെ വീക്കം കൂടി വന്നപ്പോ പിന്നൊരു പിന്നെ എന്താ പറയാ റൗണ്ട്സിന് വരുന്ന ഡോക് ട്ടാണ് പിന്നെ അയാക്ക് സംശയം തോന്നിട്ട് ഇങ്ങനെ വീക്കം കൂടിയപ്പം ഇത് പാമ്പ് തന്നെയണെന്ന് പറഞ്ഞട്ട് അയാള് പാമ്പ് കുത്തിയോല്ക്ക് കൊടുക്കണ മരുന്നുന്ന്ണ്ടല്ലോ ആന്റി വേനം എന്നന്തോ ആണ് മരുന്നിന് പറയ ആ മരുന്ന് പത്ത് ഡോസ് കൊടുത്തൂന്ന് അത് മുപ്പത്തിമൂന്ന് ഡോസ് വരേണോല് പിന്നെ സാധാരണ വെഷം കയറിയാൾക്കാർക്ക് മാക്സിമം കൊടുക്ക
ആ ആ ആ ആഹ്
സ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീക്കം കൂടാണ് അപ്പ അയക്ക് പേടിയായപ്പോ അയാള് മെഡിക്കൽ കോളേജ്ക്ക് വിട്ടു അങ്ങനെ പിന്നെ പെട്ടന്നായോണ്ട് ആങ്ങളന്റെ ഭാര്യ വിളിച്ച്ങ്ങനെ പറയ്ണ് ഞാന് നമ്മള്തൊന്നും അറിയൂലാട്ടോ തലേ ദിവസം വരെയീ ബുദ്ധിമുട്ട്ണതൊന്നും നമ്മളറിയണില്ല ൽ പിന്നെ വിളിച്ച്ങ്ങനെ കുട്ടിനെ മെട് മെഡിക്കൽ കോളേജിക് കൊണ്ടാവാം പറഞ്ഞിക്കണ് പറഞ്ണ്ട് പിന്നപ്പോ പെട്ടെന്ന് ഇട്ടിട്ട് പിന്നെ പോവണ്ടി വന്ന് ഉമ്മല്ലാ ത്തോണ്ട് മുന്നിട്ട് എറങ്ങണ്ടി വരും മ്മ് അപ്പൊ എന്താ പറയാ അല്ല അങ്ങനെ രണ്ടുസം പിന്നെ അവിടെന്ന് അവടെ ചെന്ന് പിന്നെ ഈ സി ജി അങ്ങനെ പല പലേ ചെക്കപ്പ് രക്തം ടെസ്റ്റ് ചെയ്യണം ഹാർട്ടിന്റെ അതേമാരി ലിവറിന്റെ ഫംഗ്ഷൻ അങ്ങനെ എല്ലം ടെസ്റ്റ്ച്യ്യ അവിടൊക്കെ തോന്നണീ വെഷം ആദ്യം ആദ്യാദ്യം ബാധിക്ക ആഹ് അപ്പൊ അ ഒക്കെ കയിഞ്ഞ് വന്നപ്പോക്ക് ന്നേരം ഒരുപാടായി രാത്രി പത്തരായി അന്ന് രണ്ട് മണിക്കവടെ എത്തീട്ട് പത്തരായി പിന്നെ ഒന്ന് റൂമ്ക്ക്‌ പോയി ഐ സി യൂലേന്ന് അങ്ങനെ വന്നപ്പോ ന്നെ ടെസ്റ്റുകള്ലൊന്നും കൊയപ്പമല്ലാത്തോണ്ട് പിന്നവര് ആന്റിബയോട്ടിക്കിന്റെ ഇൻജക്ഷനങ്ങനെ അടിച്ച് അപ്പം ഇപ്പൊ കുറഞ്ഞപ്പോ സുഖായി പോണ് മൂന്നൂസം ഹോസ്പിറ്റലിൽ കെടന്നിട്ടങ്ങനെ
ആഹ്
ഒന്ന് ഉം പ്പോ രണ്ടീസായിട്ടുള്ളൂപ്പോ കഴിഞ്ഞ് റസ്റ്ററ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തീട്ട് പത്ത് മിൻറ്റായിലേ കട്ടിയ്യട്ടെന്നാല്
ആ ആ ആയിക്കോട്ടെ ഓക്കെ ഉം ആ ആ